ആഹ് റൈഞ്ച് ഇഷ്യു ഒണ്ടായിരുന്നേ അ അത് മുണ്ടാന്ന് തോന്നു
ആ ആ ആ റൈഞ്ച്ണ്ടാവും മഴയ്ണ്ടാവ്ടാ
ആഹ് ആഹ് ടീച്ച ഇന്ന മോൻ തന്നെയാ കെട്ടോ മറ്റേ സംഭവം ഞാൻ പറഞ്ഞ്ല്ലേ ആഹ് അംഗവാടിയിലെ കൊച്ച് അതാന്റ്പ്പൊ നേട റി വോട്ട് വന്നേക്ക്ന്ന് ആ പ്രതിയുടെ അമ്മയായ ടീച്ചറ്നെ ചോദ്യം ചെയ്യുമെന്ന്
ശരി
അതുകൊണ്ടാ അല്ലേ ഞാനും ഓർ ത്തു ഒര് ഇരുപത് വയസുള്ള ചെർക്കനെ എന്തായാലും അങ്ങനെക്ക് അങ്ങനെ
കേറ്റൂല ഉം ഉം ഉം അതെയതെയതെ എന്താ കഥാ
എന്തോ ചെയ്യാ അതുവാ ഇരുപത് വയസ്സെ എങ്ങനെ തോന്നി അവന്റെ അനിയത്തീയുടെയൊ അനിയത്തീയുടെ പ്രായമൊന്നും അല്ല അതിലും എന്ത് കുഞ്ഞ അത്-
അതെ അതെ ഇപ്പൊ മക്കളെ ചിറകിന്നുള്ളില് വെച്ചിരിക്കാനേ തോന്നില്ല എവിടേം പറഞ്ഞ് വിടാൻ തോന്നൂല
അതെ ഇപ്പം നേരത്തേക്കെ പെമ്പിള്ളാരെ ആയിർന്നു ഒന്നുടെ സൂക്ഷിക്കണ്ടേ ഇപ്പൊ ആമ്പിള്ളാരെയാണ് സൂക്ഷിക്കേണ്ടത് കാരണം ആമ്പിള്ളേരെ സൂക്ഷ- സൂക്ഷിക്കണം പെമ്പിള്ളാരേം സൂക്ഷിക്കണ്ട കാലവ- ആമ്പിള്ളേർക്കെതിരെ ഒരുപാട് വരുന്നുണ്ട് എന്തോരം വാർത്തയാ-
അതെ എന്തെല്ലാം വാർത്തയാ കേക്കുന്നത്- അന്ന് ഒരു നിമിഷം ഒന്ന് വാർത്ത വെച്ച് കഴിഞ്ഞാൽ ഇപ്പ- വാർത്തകളാ കൊറേ കേക്ക-
ണ്ട അടുത്തത് ദാണ്ട വിദ്യാർത്ഥിയെ ബാംഗ്ലൂരിൽ എത്തിച്ച് പീഡിപ്പിച്ചു പത്തൊമ്പത് കാരൻ പിടിയില് എല്ലാം പത്തൊമ്പതും ഇരുപതും വയസ്സുള്ള-
അതെ ഈ ഒന്നാമതിഫോണിനെ അടി- അടിറ്റായ കുട്ടികളായിരിക്കും കൊറേ ഭാഗം പോയിട്ട് തന്നെ ഉണ്ട- ആതിമാരി കുട്ടിയാക്കെല്ലാം വേണ്ടുന്നുണ്ട് അപ്പ അങ്ങനെ- നമ്മള് രക്ഷിതാക്കളെത്ര ശ്രദ്ധിച്ചയ്ഞ്ഞാലും- ഒരു പ്രായം കഴിഞ്ഞാലവരങ്ങ് കവിഞ്ഞു പോകുന്നുണ്ടല്ലോ അത നമ്മളത്രയും സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും വളർത്തുന്നത് പക്ഷെ ഒരു നിമിഷം എവിടെയോ ഒന്ന് പെഴച്ചു പോവുന്നതാ
ആ അതെ അതെ
ഉം വേറന്താ?
ഓരോരോ സംഭവങ്ങള് കേൾക്കുളേ പ്ലസ് ടു പഠിക്കുന്ന പിള്ളോരൊക്കെയാണ് പ്രശ്നങ്ങള് കുഞ്ഞു പിള്ളോരല്ല നമ്മളൊക്കെ പ്ലസ്ടുവിന് പഠിക്കുമ്പോ നമുക്ക് ഫോണോ അങ്ങനെ സംഭവ- ഇല്ലാഞ്ഞത് കൊണ്ട് രക്ഷപെട്ട് ഒണ്ടായിരുന്നേ ഇപ്പൊ പറയുന്നവര് എല്ലാരുമേ- ആ ഒരിതിലായി പോയി
വളരെയധികം കാലം മോശല്ല ഇനി കൊറച്ചും കൂടി കഴിഞ്ഞാ എങ്ങനെയാ കാലംണ്ടാവാന്ന് ആർക്കറിയാ
എനിക്ക് തോന്നുന്നു ഇനി കൊറേ പേരിപ്പം മറ്റേ ചാറ്റ്ജി ബീറ്റി- എ ഐ ഒക്കെ ആയിട്ട് ഭയങ്കര ഇതാണല്ലോ ഇനി അങ്ങനെ കൊറേ പ്രശ്നങ്ങള് വരും
ഒരുപാട് സംഭവങ്ങള് നമ്മളെ തൊടു എല്ലാം നാശമാ സത്യത്തി.
അതന്നെ
പ്രശ്നത്തിലേക്കാ നമ്മൾ പൊക്കോണ്ടിരി- കാലഘട്ടവേ അല്ലേ എങ്ങനെമനസ്സ് വരും അംഗവാടിയിലൊക്കെ പഠി പഠിക്കുന്നത്. ഉയ്യോ അതൊക്കെ എങ്ങനുണ്ട്? കഴിഞ്ഞ ദിവസം വേ ഒരു സം ഒരു സംഭവം ആണെങ്കിൽ ഈ മറ്റേ ഒരു കൊച്ച് കൊച്ച് ജനിച്ച് വോ? അത്രയെങ്ങാണ്ട് ആയതേ ഒള്ളൂ ആ കൊച്ച്, പത്ത് മാസമോ പത്ത് ദെവസവോ അങ്ങനെങ്ങാണ്ടാ അവര് പറഞ്ഞേ, ഞാൻ അത് കറക്റ്റ് ഓർക്കുന്നില്ല, പക്ഷെ എങ്കില് ആ കൊച്ചിനെ ഏത് ബന്ധത്തിലുള്ള ഒരു ത്തെൻ എടു ത്തോണ്ടു പോയി പീഡിപ്പിച്ച്, എന്നിട്ട് കൊന്നു കളഞ്ഞതിനെ, എന്നിട്ട് കുഞ്ഞിനെ കാണുന്നില്ലന്നും പറഞ്ഞ് ഇവര് തെരക്കുവാ വീട്ടുകാര്, കുഞ്ഞിനെ കാണുനില്ല കുഞ്ഞിനെ ഒറക്കിക്കെടത്തി കുഞ്ഞിനെ കാണുന്നില്ല, എറങ്ങി ഓടാനുള്ള പ്രായംഒന്നും ഇല്ലല്ലോ അതിന്, ആരും എടുത്തോണ്ട് പോയതായിരിക്കൂന്ന് അറിയാലോ? അന്നിട്ട് ഇയാളും കൂടെ തപ്പി. ന്ന് കൊച്ചിനെ ഈ കൊന്നു വെച്ചിട്ട് യ്യോ കുഞ്ഞിനെ കണ്ടില്ലേന്ന് പറഞ്ഞ് തപ്പായിരുന്നെന്ന് പിന്നെ തെരക്കി തെര ചെന്നപ്പ ദാണ്ടെ ഇയാളാ പ്രതി.
അതെ ഇത് സൗദീല് വെരാത്ത സമയാന്നിത് സൗ ദീല്ള്ള ഇതുണ്ടല്ലോ ഇതുവരെ പീഡിപ്പിച്ച് കഴിഞ്ഞാല് അവര് സാധനങ്ങൾ വെട്ടിക്കളയണം.
ആ അങ്ങനെ വരണം. ഈ ഒന്നാമത്തെ കാര്യം പേടിയില്ല.
അതെ നിയമത്തിനെ പേടിയില്ല. പിന്നെ പേടിയില്ലാത്ത കൊണ്ടല്ലേ ഇങ്ങനെ ചെ ചെയ്തു.
അതെ എന്തോ ചെയ്താലും ആര്? രണ്ടു മാസം അല്ലെ രണ്ടു വർഷം കഴിയുമ്പോ ഇറങ്ങി നടക്കാന്നൊരു ധൈര്യവാ.
അതെ എന്താ ചെയ്യാം ജനങ്ങൾക്ക് കിട്ട കഴിഞ്ഞട്ടുണ്ടെങ്കിൽ ഒരുവിധം നാട്ടുകാാരല്ലല്ലെത്തെ ആൾക്കാരെ സെറ്റ ആക്കും ഇ കോടതി കേസ് ഇപ്പോ പോലീസ് എന്ന് പറഞ്ഞിട്ട് പോകുന്നത്
അതെ അതെ
അവര് ജീവിക്കും
പിന്നെ മറ്റൊരു സംഭവം ഉണ്ടകും നമ്മുടെ ഗ്രീഷ്മയുടെ ഒരു ഗ്രീഷ്മന്ന് പറഞ്ഞിട്ട് മറ്റേ ഒരു ചെറുക്കനെ കൊന്നില്ലായിാരുന്നോ പ്രേമിച്ച ചെറുക്കനെ കൊന്ന് ആഹ് ജ്യൂസ് വെച്ചിട്ട് ന്നാണ്ടാ വ ജാമ്യം അനുവദിച്ചു അവള് നന്നായിട്ടിരിക്കുന്നു അവള് കല്യാണം കഴിക്കാൻ പോന്നുന്നൊക്കെ പറഞ്ഞിട്ട്
ഓ അത് ശരി
അപ്പം പിന്നെ എത്ര പേരങ്ങനെ ചെയ്യും എത്രയാലും ഒരു പത്ത് വർഷം അവള് തന്നെ പറഞ്ഞല്ലോ കൂടിപ്പോയ പന്ത്രണ്ട് വർഷം അത് കഴിയുമ്പോൾ ഞാൻ ഇറങ്ങി വരുന്ന് പറഞ്ഞിട്ടും അപ്പൊ അവരുടെ മനസ്സൊന്നും ആലോചിച്ച് നോക്കോ കണം
അതെ
ബാക്കി ഓക്കെ ഓക്കെ നമ്മുക്ക് മനസ് സാക്ഷി എന്ന് പറയുന്ന സാധനില്ല
എന്ത് ചെയ്യണ്ടട്ട അതന്നെ ഈ ജനങ്ങൾ കൊടുത്താൽ എല്ലാ കേസുകളും അവരൊന്ന് റെഡിയാക്കി എടുത്തോളൂം ഇത് ഇങ്ങനെ പിന്നെ പോലീസ്, അറസ്റ്റ്, ന്നും പർഞ് പോവുന്നത് കൊണ്ടാ.
അതെയതെ.
ഉം
അവര് ഇപ്പം കൊറെ പേരെ വേടി വെച്ചക്കൊ കൊല്ലുന്നുണ്ടല്ലോ ഇപ്പം നമ്മുടെ എന്തോ അവിടെങ്ങാണ്ട് ഒരു ഒരുത്തനാണെ സ്വന്തം ആഹ് അല്ല കാമുകിയുടെ കൊച്ചിനെ കൊന്നന്ന് അത് കണ്ടായിര്ന്നോ? തമിഴ്നാട്ടിലെങ്ങാണ്ടാ..
ഓ അത് ശരി ആഹ്
ക്കാൻ വേണ്ടി കൊ ച്ചിനെ കൊന്നെന്ന്. നമ്മുടെ ഇവിടെയുണ്ട് കണ്ടില്ല കൊച്ചിൻ്റെ കൈയും കാലൊക്കെ തല്ലി ഒടിച്ച ഒരു കുഞ്ഞിനെ
അതെ എന്താ പറയാ വാ ർത്തകള് കേൾക്കുമ്പോ പേടിയാ. പേടി പ്പം എബഡിം പോവാനും തോന്നൂല്ല മക്കളെ എവിടെയും വിടാനും തോന്നൂല്ല.
അതെ നമുക്കേ ഇപ്പൊ ങ്കവാടി പോലും വിടാം
അതേ അംഗൻവാടില് വരെ വിടാൻ പറ്റുന്നില്ല ആദ്യല്ലാം സ്കൂള് മദ്രസ എല്ലാന്ന് ഇപ്പം അംഗൻവാടീൽ
അതെ അതെ ഒരെട് ഒരെടത്തും വിടാൻ പറ്റില്ലേ പിന്നെ എന്നാ ചെയ്യും പഠി പ്പിക്കാതിരിക്കാൻ പ
അതുവല്ല വീട്ടിലൊരു സേർ നിർത്താൻ പറ്റോ വീട്ടിലൊരു
ഇപ്പം ഇച്ചിരി മൂത്ത പിള്ളാരൂടാണെ അതുങ്ങളെ കൂട്ടി വിടാം. എവിടെ എങ്കിലും സ്കൂളിലൊ ഇനി സ്കൂളിൽ ആക്കിയാൽ മതിയല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പഴിപ്പഴാ ഇങ്ങനത്തെ സംഭവങ്ങള് പണ്ട് നമ്മളൊ
എല്ലടോ എല്ലടോ വീട്ടില് പൊറത്ത് കു ട്ടികളെ പൊറത്തു വിടാണ്ട് പഠിപ്പിക്കാന് വീട്ടിലേക്ക് ഒരു സാനം ചിറ്റി ഇവിട്ന്ന് പഠിപ്പിക്കാൻ പറയാൻ കഴിയോ
അതെ അതെ
രസിക്കാൻ പറ്റുന്നില്ലാലോ
ആ ഇപ്പൊ അതുപോലും പെണ്ണുങ്ങളു ഉണ്ട്. പെണ്ണുങ്ങളും പിള്ളോരെ ഈ പെൺപിള്ളേരേ പീഡിപ്പിക്കുന്ന പെണ്ണുങ്ങളു ഉണ്ട്. കഴിഞ്ഞൊവസം ഹ് ഹ് ഒരു പു ള്ളിക്കാരൻ അത് പിള്ളാരെ പീഡിപ്പിക്കുന്ന അത് ടീച്ചറാ ഏ എവിടാന്ന് എനിക്ക ക്ഷെ നമ്മുടെ ഇന്ത്യയിലാ
എന്തൊരു സംഭവം മ് ഇത് അത് ന്നെ കൊണ്ടുവന്ന് ഴിഞ്ഞാല് എല്ലാ ചൊറിച്ചിലും അങ്ങ് പൊയിക്കോളും.
ഉമ് മനസാക്ഷി ഇല്ലാതായി പോയി അതാ പ്രശ്നം. ല്ലെ
അതെ അതെ
നമ്മുടെന്നൊരു ചിന്തയില്ല നമ്മടെ അവരടെ അങ്ങനാ വിചാരിക്കുന്നത് വച്ചാ നമ്മടെ നമ്മള് പഠിപ്പിക്കുന്ന പിള്ളേരെ നമ്മടെം കൂടെയാ അങ്ങനെ ചിന്തിക്ക ക്കെണ്ടെ നമ്മടെ മക്കളെ പോലാ ഉം.
ചെറിയ നന്നേ ചെറിയ പ്രായാണ് നമ്മളെ വീട്ടിലിരി എന്ന മക്കളെയാണ് നമ്മള് രണ്ടക്ഷരം പാട്ട് പഠിച്ചോട്ടേന്ന് പറഞ്ഞിട്ടാ അമ്മമാർ അത്രേം ഇതായിട്ടല്ലേ വിടുന്നുണ്ടാവാ തിരിച്ചു വരുന്നേരം കുട്ടികള് ആദ്യം അത് ആ ഒരു ത് അവരെ സ്നേഹം ഇല്ലെ ല്ല വളരുന്നുണ്ട്. നാല് മണിവരെ മൂന്ന് മണിവരെ
അതും ആ ടീച്ചർ എന്താ നോക്കാഞ്ഞെന്നറിയത്തില്ല അല്ലെ? അവർക്ക് ശ്രദ്ധിച്ചൂടെ അല്ലെ ചെലപ്പോ സ്വന്തം മോനായതോണ്ട് അങ്ങനെ ചെയ്യില്ലന്നൊരു വിശ്വാസം കാണും.
എല്ലാ ഉം കൂട്ട് നിന്നതാന്നോ അല്ല പെട്ടെന്നബദ്ധത്തില് പറ്റിയതാന്നോ ഒന്നും അറിയില്ല
ണെ ഓക്കെ പിന്നെ അവനെ വെര
അതെ യതെ യതെ അപ്പം അപ്പ പിന്നെ അറിയും ആഹ് അപ്പ പിന്നെ അറിഞ്ഞൊണ്ടുള്ള കളിയെന്നെയിരി അറിയാണ്ടാവുന്നത് വളരെ കൂടുതലായി
ഇനി അവർക്ക് ത് അവർക്കിനി ജോലി ചെയ്യാൻ പറ്റോ ഇനി ആ അവടെ അംഗൻവാടിയിലാരെലും പിള്ളാരെ വിടോ
ഉം
ദൂരെ ഉള്ളവർക്ക് അംഗവാടിയുടെ പേര് എന്തായാലും അറിവ ല്ലോ നാട്ട് പിന്നെ അവർക്ക് ജീവിച്ചിരുന്നിട്ട് കാര്യവുണ്ടോ അതാണ്.
ഉം
എന്തൊക്കെയാ? ശൊ ഈ ലോകത്തേ ജീവിക്കാനേ പേടിയാ ല്ലേ. കഴിഞ്ഞ് പോണെ എന്തൊക്
അതെ അതെ അതെ കഴിഞ്ഞു പോന്നത് മാരകമായ വാർത്തകളാണ് കേക്കുന്നത്. ഒരു സൈഡില് ഇതുപോലെ മാ മായ അസുഖങ്ങളെല്ലാം വന്ന് അതെല്ലാം ഭീതിയിലാവുമ്പോ ഇതുപോലത്തെ ന മനുഷ്യ ന്ന് പറയുന്ന മൃഗങ്ങൾക്ക് തുല്യമായിട്ട് ചെയ്യുന്ന വാർത്തകള് വേറെയും
അതല്ലെ എനിക്ക് തോന്നുന്നു ഈ ഭയങ്കര ദോഷങ്ങള് ചെയ്യുന്നവർക്ക് നല്ലതാ എന്ന് വെച്ചാ അവരെ ആരും ഒന്നും ചെയ്യുന്നും ഉപദ്ര ഒന്നും ഇല്ല ഈ നല്ല മനസ്സുള്ളവർ ക്കും അങ്ങനെയുള്ളോർക്കാണ് പറ്റ്
പറ്റുന്നത് ആ
ഉം അല്ല കുഞ്ഞു പിള്ളോരോടൊക് എന്തോ എന്ത് മനസ്സാ ഷിയുണ്ടായി
ഉം അതന്നെ ഇതെല്ലാം സൗദി സിസ്റ്റം കൊണ്ടാമ്പത്തേന് ഒരുവിധം കേരളവും ഇന്ത്യയിലും നല്ലതായിട്ട് മാറുന്ന് തോന്നു അത് കുറെ ആൾക്കാര് ഇത്പോലെ ചെയ്യു ഇങ്ങനത്തെ വീഡിയോസിന്റെ തായേല് കമന്റ് ഇടുന്ന് കാണാലോ ഇതെല്ലാം ഒരാളെയും പേടിയില്ലാത്തത് കൊണ്ടാണ് സൗദിയിലെ സിസ്റ്റം കൊണ്ട്ന്നാ ല്ലോ
അതെ സത് ത്യവാ അവിടത്തെൊക്കെ സിസ്റ്റം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവന്മാർക്ക് പേടി വരുണ്ട് തല പോകും എന്നുള്ളത് ഇതിപ്പം കൂടിപ്പോയ ജീവപര്യന്തം അയി പ്രൊ ആർക്കുവൊ ചെയ്യാൻ പറ്റത്തില്ലന്നൊരു ധാരണയൊണ്ട് ഉം അതും
ആര്ക്കും കിട്ടുന്നുവില്ല
ആഹ് അത് ശെരിയാ
അതെ
ഉം ഞാ അങ്ങോട്ട് വിളിക്കാവേ
ശെരി എന്നാ